അപ്പം ഭു എന്താ പരിപാടി
എന്താ പരിപാടി അമ്മളിത പേരേല് തോലിച്ചിരിക്കണേ നമ്മക്ക് എന്താ പരിപാടി
വീട്ടിലാണോ അല്ല ഇത് ഡ്യൂട്ടി ഉണ്ടോ ഇന്ന്
ഇല്ലേ അമ്മള് ഇപ്പോ അമ്മള് പ്ലസ് ടു കയിഞ്ഞ് ഇരിക്കണ കൊണ്ട് നമുക്ക് വല്ലാതെ ഡ്യൂട്ടി ഒന്നും ഇല്ല കാരളഴിക്കണം അങ്ങനെ കേക്കുക രാവിലെ എണീക്കുക ഫുഡ് കഴിക്കുക കേടക്കുക കളികാണുക ഇത് തന്നെ പണി നമുക്ക് പരിപാടി
പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പ ഇങ്ങനെ പോയിട്ട് ഉണ്ടെങ്കിലും മൈൻഡ് ആകെ മാറൂല്ല മൊത്തത്തില് ഇപ്പം തന്നെ ഞാനീ നോക്കുമ്പോ തന്നെ കൊറെ കാണുന്നു ഉണ്ട് അ ഈ മാനസിക ആരോഗ്യത്തിനെ പറ്റി ഒരുപാട് ഇപ്പത്തെ ചെക്കന്മാരിൽ കണ്ട് വരുന്ന കുറെ കാര്യങ്ങളാണ് പറഞ്ഞിട്ട് കാര്യല്ല ഈ ഇപ്പത്തെ കാലഘട്ടം അല്ലെ ഇപ്പ എന്താ പറയുക അതിനെപ്പറ്റി ഇപ്പം സംസാരിക്കാൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് മാനസിക ആരോഗ്യത്തെ പറ്റി എന്താണ് ശാരീരാരോഗ്യ ഇതിനേക്കാളും ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണ് ഇന്ന് ലോകത്ത് കൂടുതൽ ആളുകളും സംസാരിക്കാൻ തുടങ്ങിയൊരു വിഷയം തന്നെയാണിത് മുമ്പ് ആളുകൾ എന്താണ് ശരീര ആരോഗ്യത്തിന് മാത്രം പ്രധാനം നൽകിയ ആൾക്കാരായിരുന്നു ഇന്നിപ്പം മനസ്സിൻ്റെ ആരോഗ്യം അത്രത്തോളം പ്രധാനമാണെന്ന് നമ്മളെ സമൂഹം തന്നെ തിരിച്ചറിഞ്ഞു തരികയാണ് അപ്പ മാനസാരോഗ്യം ഒരു വ്യക്തിയുടെ ചിന്ത വികാരങ്ങളിൽ പെരുമാറ്റം തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ് സമ്മർദ്ദ ത്തങ്ങളെ നേരിടാനുള്ള കഴിവ് അതിനൊക്കെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് മാനസികാരോഗ്യം നല്ലത് താണെങ്കിലും ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ വെല്ലുവിളികള് കൂടുതൽ ഫലപ്രദമായിട്ട് എന്താക്കാൻ പറ്റും നേരിടാൻ പറ്റും പക്ഷെ എന്തുകൊണ്ടാണ് ഈ മാനസികാരോഗ്യം പ്രധാനമാണ് എന്ന് ആളുകൾ പറയുന്നത് ഒരു മനുഷ്യന് എന്താണ് ശ എല്ലാമായി ആരോഗ്യവാനായിരിക്വല്ലോ പക്ഷെ മനസ്സ് അസ്വസ്ഥ ആണെങ്കിൽ ജീവിതം സന്തോഷകരമാവുകയില്ല ഉദാഹരണത്തിന്പ്പ നല്ല ജോലി ഉണ്ടായിരിക്കും ധാരാളം പണം ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കും നല്ല കുടുംബം ഉണ്ടായിരിക്കും എന്നാലും മനസ്സമാധാനം എന്നൊരു സംഗതി ഉണ്ട് അതില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു സന്തോഷവും നടക്കൂല മാനസികാരോഗ്യത്തിനെ ബാധിക്ക ക്കുന്ന കാര്യങ്ങൾ ജോലി അല്ലെങ്കിൽ പഠന സമ്മർദ്ദം പ്രധാനമായിട്ടും ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മാനസികാരോഗ്യം എന്ന് പറയുമ്പോ ലഹരിമക്ക് ചാടും ലഹരി കാരണം കുട്ടികളെ മാനസികാരോഗ്യം അല്ലെങ്കിൽ ആളുകളമാനസികാരോഗ്യം അങ്ങനാവണത് ഇങ്ങനാവണത് എന്നൊക്കെ പറഞ്ഞണ്ട് ആൾക്കാര് ഇങ്ങനെ കൊറെ കിട്ടും പക്ഷെ ഇതൊന്നല്ല ജോലി ഇത് കാരണം പഠനസമ്മർദ്ദം ഇത് വിദ്യാർത്ഥികളിലും ജോലിക്കാരിലും വരുന്നതാണ് പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ കടം തൊഴിലില്ലായ്മ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോഴത്തെ ഒരു നട എടനിര നി നിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടല്ലോ ഒരു കുടുംബത്തിൽ പെട്ടൊരു യുവാവാണ് ചെറിയ ജോലിയുള്ളവനാണെന്നുണ്ടെങ്കിൽ മാസം വാടക ഇ എം ഐ അതുപോലെ തന്നെ ശമ്പളം കിട്ടിയാൽ ആ ഒരു മാനസിക നില ആകെരു പരിഭ്രാന്തിയിലായിരിക്കും ഒരു മാസത്തിൻ്റെ സമയത്ത് പിന്നെ അടുത്ത മാസം ശമ്പളം കിട്ടും ട്ടട്ടെ കിട്ടിയാൽ മതി അടുത്ത മാസം ആയാൽ മതിയായിരുന്നുന്ന് തോന്നിപ്പോകുന്ന സമയങ്ങളാണ് പിന്നെ കുടുംബ പ്രശ്നങ്ങളിൽ ആ ബന്ധങ്ങള് കുടുംബ തർക്കങ്ങള് വേർപിരിയല് തുടങ്ങിയവ അതൊക്കെ ഒരു മനസ്സിനെ ബാധിക്കലാണ് പിന്നെ നമ്മുടെ ഇപ്പോൾ എന്താ പറയുക നമ്മളെ മറ്റേതു തന്നെ സോഷ്യൽ മീഡിയ മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിത ത്തെ താരതമ്യം ചെയ്യാം എന്തിനാപ്പ അത് നമ്മുക്ക് നമ്മുക്ക് വേണ്ടി ജീവിക്കാം ഇതൊക്കെ തന്നെയല്ലേ വേണ്ടത് ബ്രോ ഇതിപ്പോ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ബ്രോ ഓരോരുത്തർക്ക്‌ ഒരഭിപ്രായമാണ് ബ്രോന്റെ അഭിപ്രായം വേണമെങ്കിൽ ഒന്ന് പറഞ്ഞന്നാ ഇതായിരുന്നു
ബ്രോ അതെ കുറിച്ചിട്ട് നമ്മുക്കിപ്പോ പറയാനുള്ളത് പറഞ്ഞതന്നെയാണ് നമ്മള് കൂടുതല് ഇപ്പോൾ നമ്മള് ഓരോന്നിനെ കുറിച്ച് നമ്മള് പറയുമ്പോ മാനസികാവസ്ഥ നമുക്ക് ഭയങ്കര ചോറ തന്നെയാണ് നമ്മളിപ്പോ കുട്ടികൾ കൂടുതലും കണ്ടുവരുന്നൊരവസ്ഥ തന്നെയാണ് ഞമ്മള് ഒന്നാമത് പറഞ്ഞാല് ഈ കുട്ടികൾ ഈ പഠനത്തിന്റെ ഡിപ്രഷന അതേപോലെ മാനസികമായിട്ട് ഓരോന്നിനും തളർച്ച ഒന്നാമത് ഈ ഫോണ് കൊടുത്തില്ലേ ആത്മഹത്യ അതൊക്കെയാണ് നമ്മള് ഈ സമൂഹത്തില് കൂടുതലും കണ്ടുവരന്നത് ഏ നമ്മള് ഈ ഫോൺ കൊടുത്തില്ലേ ആത്മഹത്യ ഡിപ്രഷനിൽ ആത്മഹത്യ ചെയ്യ ഈ സ്യൂസൈഡ് പറഞ്ഞ ഭയങ്കരം ഡേയ്ഞ്ചറ് ആണ് ഒന്നാമത് ഈ പേരൻസ് ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് ഈ പ്രശ്നം ക്കെ വരുന്നത് ഏ ഒന്നാമത് നമ്മള് കൂടുതൽ ഈ കുട്ടികൾ അഡോപ്റ്റ് ചെയ്യണെ തന്നെ ഈ ഫോൺ അഡിക്ഷൻ ആണ് അപ്പോ ഇതിനെ കുറിച്ചിട്ട് നമ്മള് പറയാണത് പറഞ്ഞാല് ഈ ഫോൺ ഫോണ അഡിക്ഷൻ കൂടുതൽ നമ്മള് വരുന്നത് ഈ കുട്ടികൾ നമ്മൾ വീട്ടിലിരിക്കുമോ കുട്ടികൾ അമ്മമാരൊക്ക ഈ ഫുഡ്ക്കഴിക്കുമ്പോൾ തന്നെ
പിന്നെ ഏ കുട്ടികൾക്ക് ഫോൺ കൊടുക്കും ഏ ഒന്നാമത് കുട്ടികള് ഏ മറ്റേ കുട്ടികൾക്ക് ഈ ഫോണില്ലാതെ ഫുഡ്‌ കഴിക്കാൻ പറ്റൂല
എ ഒല് ഇ അമ്മമാര് മറ്റേ ഒന്നാമത് ഈ കുട്ടികൾക്ക് എളുപ്പ പണി എടുക്കാൻ വേണ്ടിട്ട് ഫുഡ് കഴിക്കുമ്പോ ഫോൺ കൊടുക്കും ഇവരത് അത് പിന്നെ ചെറുപ്പം മുതലേ ശീലിച്ച് ശീലിച്ചിട്ട് ഏ അതവര് ഒരു ശീലാക്കും ഓര്ക്ക് അത് ഒരു അഡിക്ഷൻ ആയിട്ട് മാറും ഓലെ ജീവിതത്തിൽ നിന്ന് അത് ഒരിക്കലും മാറ്റ
രു മാറ്റാൻ പറ്റാത്ത ഒരു അഡിക്ഷനായിട്ട് ഓല് മാറും. പിന്നെ കൂടുതല് ഇപ്പത് കണ്ടുവരുന്നത് നമ്മളെ
ആദ്യൊക്കെ അമേരിക്ക അങ്ങനത്തെ സംഭവം ഫോണിൽ ഒക്കെ ആണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ആയിരുന്നത് പിന്നെ ഇപ്പൊ ഒക്കെ ഈ ചെറിയ ചെറിയ പൈതങ്ങൾ തന്നെ ഈ ഫ്രീ ഫയർ അഡിക്ഷൻ അങ്ങനത്തെ അഡിക്ഷൻകൾ ഒക്കെ കുറെ കുറെ കുട്ടികള്
കുട്ടികള് അഡിക്ഷൻന്ന് ഫോൺമ്മന്ന് നീക്കാത്ത അവസ്ഥ വരെ ഉണ്ടായിക്ക്ണ്
എന്നിട്ട് ഓല് ഈ കുട്ടികളെ മറ്റേ ഡോക്ടറെ അടുത്ത് കൊണ്ട് പോയി ഒ
കൊണ്ടെയി ഓരോ ഹെത്ത് ക മറ്റേ കുട്ടികളെ കാണിക്കുന്ന മാനസിക ആ ഇതിന്റെ ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി അവരെ ചികിത്സിക്കും
അപ്പൊ ഇത് ആദ്യം തന്നെ ചെറുപ്പം മുതലേ നമ്മളെ ഒക്കെ ചെറുപ്പം പറഞ്ഞ നമ്മളെ അമ്മമാര് ഇമ്മമാരൊക്കെ ചോർ തരുമ്പോ നമ്മ അിമ്പിമ അമ്പിളി മാമൻ നോക്കി നോക്ക് അപ്പൊ നമ്മളെ വായിക്ക് വച്ച് തരും അത് പോലെ ആരെങ്കിലും പിടിക്കാൻ വരും ട്ടോ വേഗം ചോറ് കഴിച്ചോ അങ്ങനെയൊക്കെ പറഞ് നമ്മളെ എങ്ങനെ എങ്കിലും അവര് ചോറ് കഴിപ്പിക്കും. പക്ഷെ ഇപ്പോഴത് ഇമ്മമാർക്കും നമ്മളെ സ സഹോദരി മാർക്ക് ഒന്നും അങ്ങനെ വൈക്കില്ല ഒര് നേരെ ഫോൺനാ യൂട്യൂബ് എടുത്തോ കാർട് ഷോർട്സ് കണ്ട് കാണ്ട് കുട്ടികൾക്ക് ഫോൺ കൊടുക്കും ആ കുട്ടികൾ അതിൽ അഡിക്ഷന് തുടരും പിന്നെ അത് വലുതാകുമ്പോൾ അവര് പഠനത്തിൽ അവർക്ക് മാർക്ക് കുറഞ്ഞ അവര് ഡിപ്രഷനിലേക്ക് പോകും ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച് അവര് മാനസികമായിട്ട് ഭയങ്കര തളർച്ചയിലേക്ക് വരും ആ സമയത്ത് ഒക്കെ അവര് കൂടെ പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു കൈ താങ്ങാണ് ഓരൊപ്പം ഒരു പോരൻസ് ഉണ്ട് നമ്മള് ഒപ്പം ഞങ്ങളെ പേരൻസ് ഉണ്ട് അതിനൊന്നും ഇനി പേടില്ല ഞങ്ങൾ എവിടെ വീണാലും ഞങ്ങള പേരെന്റ്‌സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വർത്താനം പറയും എന്നൊക്കെ പറയുമ്പോൾ അവർക്കതൊരു ഉന്മേഷവും അവർക്കൊരു ഒരു എനർജിയാണ് പിന്നെ അതിനെ കുറിച്ച് പറയാനുള്ളെ നമ്മളെ ഈ പേരൻസ് മീറ്റിങ്ങിനൊക്കെ പേരൻറ്സ് വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് അതും അച്ഛനൊക്കെ വന്നത് വെച്ചാൽ അതുക്കും പേടിയാക്കാരം ഇപ്പമാരൊക്കെ വന്നക്കാണെങ്കി ഒന്നാമത് ഓല് ഭയങ്കര ചൂടായിട്ട് വർത്താനം പിന്നെ ഇഞ് ഇപ്പൊ അവിടുന്ന് നമ്മളോട് വീട്ടിൽ വന്ന് ചൂടാകവാണെങ്കിൽ നമു അ പ്രേശനംണ്ടാവില്ല നമ്മള് നാലാ ഇടയിൽ നാണം കെട്ടിലാന്ന് വരുള്ളു പക്ഷെ അത് അവിടുന്ന് ചൂടായാല് നമ്മളെ നാണം പോവും ഞമ്മള് ഭയങ്കര ഡിപ്രഷൻക്ക് പോകും ചെക്കന്മാരൊക്കെ ചിരി ചെയ്താല് അപ്പൊ അവിടെന്ന് ചൂടാവാതെ കുട്ടികളെ വീട്ടിൽ നല്ല പോലെ പറഞ്ഞു മനസ്സിലാക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പരീക്ഷക്ക് അവര് തോറ്റാലും കുഴപ്പമില്ല ഓലെ നമ്മള് സപ്പോർട്ട് ചെയ്ത് കൂടെ പടി ഇതാക്കണം അപ്പൊ ഈ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടു പോകുന്നത് പേരൻറ്സ് ആണ്. അപ്പൊ ഫോൺ യൂസ് ഒക്കെ എല്ലാരും അ യൂസ് ചെയ്യ എന്നാലും നമ്മൾ ഒരു മിതമായ നിരക്കിൽ കൊണ്ടുപോകണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ബ്രോയുടെ അഭിപ്രായം എന്താണ് ബ്രോ അതിനെ കുറിച്ച് പറഞ്ഞു തരു
ഇതിനെ പറ്റി പറയ എന്നുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടല്ലൊ ഇപ്പൊ മ് നല്ല മാനസിക ആരോഗ്യ അവസ്ഥന്റെ ലക്ഷണങ്ങൾന്ന് പറഞ്ഞാല് നല്ല ഉറക്കം ആത്മവിശ്വാസം പിന്നെ അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ഓരോ വികാരങ്ങൾ ഉണ്ടല്ലോ ആ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരുപാട് കഴിവുകള് പിന്നെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള നല്ല ബന്ധം പിന്നെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അതൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ കണ്ടുവരുന്ന ഇപ്പൊ നിലവിൽ ഇൻസ്റ്റഗ്രാമിലും കാര്യങ്ങളിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അറിയായിരിക്കും ഓറ കേറന്നുള്ളരു സംഭവം എന്ന് പറഞ്ഞാണ്ട് ആളുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു കാര്യം വരുമ്പം ആയിരം പ്ലസ് ഓറ അല്ലെങ്കിൽ അങ്ങനെ അതായത് ഇപ്പോ ഞാനിപ്പോ പറഞ്ഞു തരണ്ട ആവശ്യം ഇല്ലല്ലോ ഇപ്പൊ നമ്മളൊരു പത്ത് കൂട്ടുകാര് കൂടിയിരിക്കുകയാണ് ഈ കൂട്ടുകാാര് പത്ത ആളുകള് കൂടിയിരിക്കുമ്പോ ആരുടുത്തുക്കു എന്താണ് പൈസ എല്ലാം നീചാരിക്കട്ടെ ഒരുത്തം വന്നാണ്ടായാലൽ ഒരു പത്തായിരം രൂപ നമ്മള ഇടയിലാണ്ട് വെച്ച് അപ്പൊ ഓരരുടെ ഇടയിൽ ആ ചെക്കന്റെ സ്ഥാനം കയറി അതിനാണല്ലോ പൊതുവെ ഇപ്പം ഹ ജെൻസി കുട്ടികളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഓറ കയറാ എന്നുള്ളത് ഈ ഓറ കയറുന്നതില് എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾ ഓറ നഷ്ടപ്പെടും ഈ ഓറ എന്ന് പറയുന്ന ആ ഒരു വസ്തു വസ് നഷ്ടപ്പെടെന്ന് കരുതിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ വരുന്നുണ്ട് അത് ചെയ്യാത്തതിന്റെ പേരില് ഒക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൊറെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് മൈൻഡ ആകെ മാറിക്കൊണ്ട് പോവയാണ് അങ്ങനെ കുറെേ വിഷയങ്ങള് ഏ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മോശമായിട്ടുള്ള മാനസികാരോഗ്യനില നോക്കുക എന്നുണ്ടെങ്കിൽ നിരന്തരമായ വിഷാദം ഉറക്കക്കുറവ് അതുപോലെ തന്നെ ദേഷ്യം കൂടുക ആളുകളിൽ നിന്ന എന്താണ് എല്ലാവരിൽ നിന്നും ഒരു ഒറ്റപ്പെട്ട ഇട്ട് ഒരു അകന്ന് നിൽക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിന കുറിച്ച് നമ്മളിങ്ങനെ നോക്കുവല്ലോ ജീവിതത്തിലെ താല്പര്യ നഷ്ടം ത്തപ്പെടുക പിന്നെ ദീർഘകാലം തുടർന്നാല് വിദഗ്ധരുടെ സഹായം തേടിക്കൊണ്ട്പോവാ ഈ കൗൺസിലിങ്ങിനൊക്കെ പോവ ഇത് ഒരുപാട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്ക ന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ സമൂഹത്തില തെറ്റായ പല ധാരണങ്ങൾ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ചെലെ ധാരണങ്ങളൾ മാനസിക പ്രശ്നങ്ങള് അന്താണ് ബലഹീതന ബലഹീനത കാരണാണ് അല്ലെങ്കില് അത് മറന്നാൽ മതി അല്ലെങ്കിൽ വെറുമൊരു ചിന്തകൾ കാരണം കൊണ്ട് നടക്കുന്നതാണ്. ഇത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ യഥാര്ർത്ഥ ആരോഗ്യ പ്രശ്നങ്ങളാണോന്ന് ചോദിച്ച് നമ്മൾ ചോദിച്ചിട്ടില്ല അ നടക്കൂല. അ അത് ഒരു കാര്യാണ് പിന്നെ മെച്ചപ്പെടുത്താൻ നല്ല ഉറക്കം വ്യായാമം അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി കൂടുമ്പം സംസാരിക്ക ഇതൊക്കെ പറയുന്നുണ്ട് എങ്കിൽ കൂടിയിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളും മറ്റും ബന്ധപ്പെട്ട് നോക്ക എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഓറയുടെ വിഷയം അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും എല്ലാവരും ആളുകൾ പറയുന്നത് അങ്ങനെയാണ് വിഷയങ്ങൾ ലഹരി ഉപയോഗമാണ് അങ്ങനെയണെങ്ങനെയന്നൊക്കെയാണ് എങ്കിലും നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടെങ്കിലും മാനസികാരോഗ്യത്തെ പറ്റി മറ്റെന്തെങ്കിലും പറയണ്ട നമ്മക്ക്
ആഹ് ബ്‌റോ ഇതിനെകുറിച്ചിട്ട് നമുക്ക് ഈ മാനസികാവസ്ഥ ഒന്നാന്ന് പറഞ്ഞാ നമ്മുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റിയാൽ തന്നെ ഇത് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയള്ളൂ ഈ മാനസികാവസ്ഥന്ന് പറഞ്ഞാല് നമ്മള് ഒന്ന എന്ത ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാ നമക്ക് നമ്മുടെ ജീവിതമാണ് വലുത് നമ്മള് ഒരു കാര്യം ഒരു കാരണം കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നമ്മളുടെ ജീവിതം ജീവന എടുക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ഒന്നാമത് അതിന് എക്സാബ്ള് ഈ ആത്മഹത്യ തന്നെയ നമ്മൾ തന്നെ ഞമ്മളെ ജീവന ജീവന് ആപത്ത് വരുത്തരുത് ജീവന എടുക്കരുത്. അതൊക്കെ ഇതില് വരുന്ന ഒരു മിസ്റ്റേക്ക് ആ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും മറ്റേ ഇതൊക്കെ വരും വിജയങ്ങളൊക്കെ വരും. പരാജയങ്ങൾ വരുമ്പോ അതിനന്ർത്ഥം എന്താണ് അടുത്തരു വിജയിക്കാനുള്ള ഒരു ഉന്മേഷം നമുക്ക് കിട്ടണം അതാണ് നമ്മള ഇന്നൊരു ഹ ലഹരിയയിട്ട് കാണണ്ടത് അതല്ലാതെ ഞാൻ പരീഷയിൽ തോറ്റി അല്ലെ ഞാൻ ജീവിതത്തില് തോറ്റി ഞാൻ ലോൺ എടുത്ത് കുടുങ്ങി ആത്മഹത്യ ചെയ്യാണ് ഞാൻ ജീവിതത്തി എസ്കേപ്പ് ചെയ്യാണന്ന് പറഞ്ഞ എസ്കേപ്പ് ചെയ്താല് ഈ എസ്കേപ്പ് തന്നെ നമുക്ക് ഒരു എക്സ്ക്യൂസ് ആയിട്ട്ണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞഞ് പോയാലും നമ്മുക്ക് നമ്മള ഇവിടുന്ന് രക്ഷപ്പെെട്ടു എന്ന് മാത്രേ ഉള്ളൂ നമ്മള ഇവിടെ ഒന്ന ഉണ്ടാക്കി ഒന്നുമല്ല നമ്മള ഇവിടുന് എസ്കേപ്പ ആയി പോയി ഓക്കെ എല്ലാരും മരിച്ച പക്ഷെ മരിക്കുമ്പോ ഇപ്പോ സാധാരണക്കായി സാധാരണക്കാരനായി മരിച്ചാലും ആത്മഹത്യാത മ എന്നാണ് എന്റെ എന്റെ ഇത ഇനി അത്രയും വന്ന നമ്മൾ ആത്മഹത്യ ചെയ്യാതെ വേറെ ആരു വന്നു കൊന്നാലും നമ്മ ആത്മത്യ വഹണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ ഈ മാനസികാവസ്ഥയുടെ നിലവാരം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളും ഒന്നാമത്തെ മാനസികാവസ്ഥ ഇ ഇപ്പ ഈ ജെൻസി പിള്ളേരിലാണ് കൂടുതൽ ഇത് കണ്ടുവരുന്നത് മാനസികാവസ്ഥ ഭയങ്കര ഗുരുതരായിട്ട് മാറുന്നു ഒരു ഭയങ്കര ഡിപ്രഷൻ ല് ന്നു ഈ രണ്ടായിരത്തി അഞ് എട്ടിന് ശേഷം അല്ലെ പത്തിന് ശേഷം പത്ത് ഒരു ഒമ്പത് മുതല് അങ്ങനട്ടുള്ള കുട്ടികളാണ് ഡിപ്രഷൻ കണ്ടുവരുന്നത് ഒന്നാമത് ഇവർക്ക് ഭയങ്കര സ്ട്രെസ്സ് കൊടുക്കുവാണ് വീട്ടുകാർ അവർക്ക് ഭയങ്കര പ്രഷർ കൊടുക്കാണ് ഉള്ളന്ന് അപ്പൊ അവര് അതിന് അതിനായിട്ട് ഭയങ്കര പ്രഷർ വരുമ്പോ ഒൽക്ക താങ്ങാൻ വെക്കണില്ല ഓൽക്ക താങ്ങാനുള്ള ശേഷി ഇല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനായിട്ടുള്ള കൗൺസിലിങ്ങും ഓരോ ക്ലാസ്സും കൊടുക്കോലെ ബെറ്ററ ആയിട്ട് വരും അതന്നും ശ്രദ്ധിക്കാത പോലെ പേരൻസ് പഠിക്ക് പഠിക്ക അതല്ലാതെ ഒരു കാര്യം മോനെ നിനക്കെന്തൊ താല്പര്യം എന്ത് പഠിക്കാനാ താല്പര്യം അങ്ങനെയൊക്കെ ചെയുമ്പോൾ നമ്മളൊരു കൂട്ടിപ്പിടിക്കണം എല്ലാവരും കൂട്ടിപ്പടിക്കുമ്പോൾ നമ്മളൊരു നമ്മളൊരു കെ ട്ടായി നമ്മളൊരു കൂട്ടുകെട്ടായി നിൽക്കുമ്പോൾ അതിനെ പിളർത്താൻ ആർക്കും മേക്കൂല അതാണിപ്പോ നമ്മളൊന്നാമത് പേരൻസിനാണ് മാസം കൊടുക്കണ്ട് കൗൺസിലിങ്ങിന്റെ അപ്പൊ ഒന്നാമത് കുട്ടികുടെ ഡിപ്രഷനും മാനസികാവസ്ഥയക്കെ കുറയാനുള്ള ചാൻസ് ഞാനിത് ഇന്ന് കണ്ടിട്ടരണ്ട് എന്റെ അഭിപ്രായം ഇതൊക്കെയാണ് എന്റെ ഒപീനിയൻ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ബ്രോ ഇനി വേറെന്തങ്കിലും പറയാനന്നുണ്ടങ്കിലുണ്ടോ
ഇനി പറയാനെ ന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കയാണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതിപ്പോ നിലവിലിപ്പ സാഹചര്യത്തില് സംസാരിച്ചാലും നടക്കൂല ഓക്കെ എന്നാൽ
അപ്പൊ നമുക്ക് പിന്നൊരു ദിവസം ഫ്രീആകുമ്പോൾ വർത്താനം പറയാം അപ്പംഓക്കെ താങ്ക് യു ശരി